ലോ
ആഹ ഇപ്പൊ കേക്കാലേ
ആഹ് കേക്ക കേക്കാം
എന്തോ ഇഷ്യു ഉണ്ടായിരുന്നു
ആഹ
ഇവിടെ പഴയയാണോ
ഏ
അവിടെ മഴയാണോ
ഇല്ല ഇല്ല മഴയില്ല മഴയില്ല രാവിലെയ ഉണ്ടായിരുന്നു ഇപ്പ ഇല്ല
ഇ പഠിക്കുവാണ ഹൗസ് വൈഫ്ാണോ
അല്ല ഞാനിപ്പ ഡിഗ്രി കഴിഞ്ഞിട്ട് നിക്കവാ
നമ്മള് സംസാരിച്ചായിുന്നല്ലേ
ആഹ നമ്മൾ സംസാരിച്ചായിരുന്നു ആ
അതെ അതെയ ആ നമ്മൾ സംസാരിച്ച ചോറ്ണ കഴിഞ്ഞായിരുന്നോ
എന്താ
ചോറൂണം കഴിഞ്ഞായിരുന്നോ
ആഹ കഴിഞ്ഞു കഴിഞ്ഞു ചായൊക്കെ കുടിച്ചോ ഹലോ ഹലോ ഹലോ